ഹെലോ
ആ കേക്കുന്നില്ലേ
ആ കേക്കുന്ന്ണ്ട് പറഞ്ഞോ
ഉം എന്താ വിശേഷം
നല്ലതന്നെ അവിടെയോ
എന്താ സുഖന്നെ ഇങ്ങനെ പോണ് എന്താ പരിപാടി എന്താ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു വിടെ കൊറച്ച് പഠിക്കാനൊക്കെണ്ട്
ഉ ഞാനും പഠിക്കന്നെ എക്സാമിന്റെ ടൈമല്ലേ
ആ
ഉം പഠിക്കുന്നേയിര്ന്നു അപ്പൊ കൊറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് നിർത്തി വെച്ച്
ആ ഏതാണ് എക്സാമ്
നാളെ ഞാൻ സൈക്കോളജി അല്ലേ പഠിക്കുന്നേ
ആ ആ മ്
ആ അപ്പൊ അതിന്റെതായിട്ടുള്ളത്
ഉം നന്നായി പഠിച്ചോട്ടോ
ആ ആ ഇന്റേണൽ എക്സാമ അതി കൊന്നും പഠിക്കാനൊന്നു ഇല്ല പിന്നെ ഏ
ഇപ്പൊക്കെ പഠിച്ചാലാണ് കാര്യള്ളൂ അതായത് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല അതായത്
പെൺകുട്ടികൾക്ക്
ഇപ്പൊ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എല്ലാർക്കും വിദ്യാഭ്യാസം ഒന്ന് പറ ന്നത് അത്രയും ഇമ്പോർട്ടെൻ്റാണ്
ആഹ്
ഇപ്പോ ആണ് പെണ്ണു അങ്ങനെന്നും ഇല്ലപ്പൊ
ആൺകുട്ടികള് പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് അങ്ങ് രക്ഷപ്പെടും നമ്മൾ പെണ്ണുങ്ങൾക്ക് പഠിച്ചിട്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ കാര്യേള്ളൂ അങ്ങനെ വീട്ടിൽന്ന് എപ്പളും പറയലണ്ട്
ആഹ് അതെ അതെ പഠിച്ചില്ലെങ്കിപ്പൊ എവിടെത്ത ത്താൻ പോണില്ല അപ്പൊ എന്തിനും വേണം പഠിപ്പ് ഏതൊരു കാര്യം ചെയ്യണെങ്കിൽ ആയിക്കോട്ടെ അയ്നൊക്കെ നമുക്ക് അയ്നന്സര്ച്ചുള്ള പഠിപ്പ് വേണം
എന്തെങ്കിലൊക്കെ ഒരു ചെറിയ ജോബ് എടുക്കണങ്കിൽ തന്നെ ഇപ്പൊ വിദ്യാഭ്യാസല്ലാണ്ട് ഒന്നും ചെയ്യാൻ പ റ്റില്ല ഒന്നെങ്കിൽ വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ അതിൻ്റേതായിട്ട്ള്ള സ്കില്ല് വേണം സ്കില്ണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് പഠിച്ച് ഡെവലപ്പ് ചെയ്തെട്ക്കാണല്ലോ ചെയ്യാ അപ്പൊ പിന്നെ എന്തായാലും വിദ്യാഭ്യാസം നിർബന്ധാണ് ചെറിയൊരു കാര്യത്തിനാണെങ്കിലും
അതെ അതെ വിദ്യാഭ്യാസ ഇല്ലാത്തവര് ഇപ്പത്തെ കാലത്ത് വട്ടപൂ ജ്യാണ് അതായത് അവർക്ക് ഒര് ഫ്യൂ ഭാവി വി പറഞ്ഞത് അവർക്കൊന്നും കാണാനില്ല
മാത്രല്ല നമ്മള് ആ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ബുദ്ധി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ അവിടുത്തെ വീട്ടുകാരൊക്കെ നല്ലെ രീതിയിൽ നമ്മളെ എന്താക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിക്ക്ന്ന ആൾക്കാരാണ് ഇപ്പത്തെ മനുഷ്യന്മാരൊക്കെ പണ്ടത്തെ പോലെ സ്നേഹ വും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇണ്ടെങ്കിലും ഭൂരിഭാഗം നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നതും കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മള് വാർത്തയിൽ കാണുന്നില്ലേ അങ്ങനത്തെ മനുഷ്യന്മാരുള്ള രീതി ക്ക് നമ്മൾ എന്തായാലും ഒരു വിദ്യാഭ്യാസവും നമ്മളേതായിട്ടുള്ള കഴിവുകളൾ ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചൊവല് ഭയങ്കര റിസ്കാണ്
അതെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞമാതിരി കല്ല്യാണം കഴിച്ചോട്ടെ എന്തൊക്കെയാണെങ്കിലും നമ്മുക്ക് വേണ്ടീട്ട് നമ്മുക്ക് ചിലവാ ക്കണെങ്കിൽ അത് തന്നെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ വേണം
ആഹ് നമുക്ക് ഇപ്പൊ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ നമുക്ക് നമുക്കന്തെങ്കിലും ഒരാ വശ്യമുണ്ട് പൈസാന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മള് ഒരാള് ആശ്രയിക്കന്ന് പറഞ്ഞാൽമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണങ്കിൽ പോലും എന്റെ കാര്യങ്ങള്ൾ നോക്കാൻ ഉപ്പണ്ട് ഉമ്മണ്ട് ന്നിട്ടും അവരോട് പൈസ ചോയ്ക്കാൻ എനിക്കിപ്പോ ഫീസിന്റെ പൈസയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റൂല്ലല്ലോ അങ്ങനത് പൈസൊക്കെ ചോദിക്കണം നിർ ഇന്താണ് അപ്പോ അങ്ങനത്തൊക്കെ ചോദിക്കുന്നതല്ലാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കാനാരി അപ്പ തന്നെ മടി തുടങ്ങി അപ്പൊ നമ്മള് വലുതായിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൈസയിലല്ലാ ന്നർഞ്ഞ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി ഇങ്ങനെ എല്ലാ എല്ലാ സമയത്ത് ഇങ്ങനെ എരക്കാന്ന് പറഞ്ഞാലേ നമുക്ക്ന്നെ ന ഭയങ്കര കുറവായിട്ട് തോന്നും അപ്പൊ നമുക്ക് എന്തെങ്കും കുറച്ച് ചെറിയൊരു വിദ്യാഭ്യസം ഉണ്ടെങ്കി അല്ലെങ്കിൽ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തയ്യ നമ്മുടെതായിട്ടുള്ള രീതിൽ ഹോം ഹോം ബിസിനസ്സ് അങ്ങനെ എന്തെങ്കിലൊക്കെ തൊടങ്ങി നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ അതിലൂടെ നമുക്ക് മ്മളെ മ്മളതായിട്ടുള്ള കാര്യങ്ങള് നോക്കി നടത്താം പിന്നെ നമ്മള് പെൺകുട്ടികളാണല്ലോ നമ്മുക്ക് ഒരു വീടിന്റെ ചുമതല ഏറ്റെടുക്കേണ്ട ആവശ്യാം ഇപ്പ പെട്ടെന്ന് വരുന്നില്ല നമുക്ക് നമ്മുടെതാ യിട്ടുള്ള കാര്യങ്ങള് നോക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ പൈസക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളു
ഉം പടിച്ചാ എല്ലാർക്കും നല്ലതാണ് അതായത് ഇപ്പോ നമ്മുക്ക് ഇപ്പോൾ പറഞ്ഞമാതിരി ചെറിയൊരു പേസും കൂടി നമുക്ക് ചോദിക്കാൻ വേണ്ടി മടിയാണ് അപ്പോ നമുക്ക് അവർക്കത് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ അവർക്കത് അവർ അവരു കയ്യിയില് അവർക്ക് അത്യാവശ്യത്തി ണ്ടാവില്ലേ നമ്മുക്ക് ചോദിക്കുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ളരിതും നമുക്ക് എല്ലാര് ക്കും അതെ അങ്ങനെരു സംഭവംണ്ടോ മനുഷ്യന്മാരാണല്ലോ
പൈസെന്ടെത് മാത്രമല്ല നമുക്ക് തന്നെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ വേറൊരാളാശ്രയിക്കണ്ടേ ഇപ്പൊ ഫോണില് ഓരോരോ കാര്യങ്ങള് നമ്മള് ചെയ്യുന്ന് ഏ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾന്നെ ഇപ്പൊ ഒരു കാര്യം ഒരു ഫോം ഫില്ല് ചെയ്യണെങ്കില് എല്ലാ കാര്യങ്ങളും ചെയ്യണെങ്കിലും നമുക്ക് മുക്ക്പ്പോ പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുൂിലേക്കും അല്ല അലോട്ട്മെന്റിനേക്കും പിന്നെ എന്നാ ഡിഗ്രിയിലേക്ക് പോകുന്ന കുട്ടികൾ അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അക്ഷയിലൊക്കെ ചെന്ന് ഒരുപാട് നേരെം നിക്കുന്ന സമയങ്ങളുണ്ട് നമുക്ക് തന്നെ വി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ലാപ്ടോപ്പിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മള് വിദ്യാഭ്യാസ കുറവ് കൊണ്ട് പിന്നെ നമുക്ക് പേടിയായിരിക്കും നമ്മളേതായിട്ടുള്ള ധൈര്യം ധര്യവും വേണം ഇങ്ങനെചെ ചെയ്താൽ അത് കൊളായി പോൂവോ തെറ്റിപ്പോവോ റെഡി ആവൂലേ എന്നൊക്കെ തോന്നീട്ട് നമ്മളെന്നെ ആരെങ്കിലുക്കെ എപ്പളും ആശ്രയിക്കേണ്ട ഒര അവസ്ഥയിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോളുംങ്ങനെ ആശ്രയിക്കലന്ന് പർഞാൽ ഇടങ്ങാറല്ലേ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസംണ്ടേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യാണ് എല്ലാത്തിനും വിദ്യാഭ്യാസം വേണം ചെറിയ മക്കളെ വരെ ഇപ്പോ നല്ല രീതി രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിവരം ഒന്നും ഉണ്ടാവില്ല അവർക്ക് എന്താണ് ഒരു സ്ഥലം ഇപ്പോ ഒരു ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്താണെങ്കിൽ അവർക്ക് എന്ത് സംസാരിക്കണം എന്തായിരിക്കും പറയേണ്ടത് എന്നുള്ളത് ഒരു വി വിദ്യാഭ്യാസം നല്ലോണംള്ള ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലോക്ക മണ്ടത്തരം വിളിച്ചു പറയും നമുക്ക് ബാക്കിയുള്ളവരെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതി തിയിലൊക്കെ പറയുന്നുന്നത് വിദ്യാഭ്യാസം നല്ലണംള്ളവർക്ക് നല്ല വിവരണ്ടാവും പ്പോ അവർക്ക് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്ക ണം ന്നുള്ള ഒരു ചിന്ത നിന്നല്ല നന്നായിട്ടുണ്ടാവും ഇപ്പൊ വിദ്യാഭ്യാസം എല്ലാ കാര്യത്തിലും പണത്തില് മാത്രല്ല എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും അത്യാവശ്യമാണ്
അവര് നന്നായി ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുള്ളൂ അതത് ശരിയായ രീ തീരുമാനം എടുക്കാണെങ്കില് നല്ലൊരു വിദ്യാഭ്യാസള്ള ഒരു മനുഷ്യനെയാണ് അത് കഴിയുള്ളൂ
മാത്രല്ല നമുക്കിപ്പോ എന്തെങ്കിലൊക്കെ ഒരു അപകടങ്ങൾ സംഭവിച്ചേ
അതെ പെട്ടെന്ന്പ്പോ നമ്മളെ മുന്നിൽ ഒരാൾക്കരു അപകടം പറ്റിയ ചിലവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇതെന്ത്ചെയ്യണംന്ന് അറിയില്ല ഇപ്പൊ ഒരാൾ സിജൻ കുറഞ്ഞു വരാണ്ന്നൊ ക്കെണ്ടെങ്കില് സി പി ആർ കൊടുക്കാനോ അങ്ങനത്തൊക്കെ സ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് അതൊക്കെ ചെയ്യാൻറ്റ ത്തു അതിനെ കുറിച്ച് അറിവുള്ളോർക്കേ അതിനെ കുറിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ വിദ്യാഭ്യാസം ഇപ്പത്തെ കാലത്ത് എല്ലാണ് ഇല്ലാത്തവര് വെറും ഒരു എന്താണ്
ഞമ്മക്കെന്നെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കില് എന്താ ചെയ്യേണ്ടന്ന് പെട്ടെന്ന് നമ്മള് വേ റാരോടെങ്കിലല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പതിനുള്ളൊരു സാഹചര്യില്ലാന്ന് വിചാരിക്ക് നമ്മളിപ്പോ ബസ്സില് യാത്ര ചെയ്തൊണ്ടിരിക്ക അപ്പൊ ബസ്സിലൊരു പ്രശ്നം സംഭവിച്ച് എല്ലെങ്കില് എന്തെങ്കിലൊക്കെ ഒര് നമ്മക്ക് എതിരെ ആരെങ്കിലൊക്കെ സംസാരിച്ചാ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാ രുപ്പോ എല്ലാം കാണുന്നതാണ് എല്ലാ വീഡിയോസു എട്ത്തിടുന്നതാണ് അപ്പൊ ആ സമയത്ത് നമ്മക്ക് പെട്ടെന്ന് അയാളുവായിട്ട് ഒന്ന് സംസാരിക്കണംന്ന്ണ്ടെങ്കില് നമ്മക്ക് നല്ല വി ദ്യാഭ്യാസണ്ടെങ്കില് മാത്രേ നമ്മക്ക് അയാളായിട്ട് നേരിടാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളവിടെ എന്തായ്പ്പോയ് തോൽവി സമ്മതിച്ചു കൊടുക്കണ്ടി വരും നമ്മള് മിണ്ടാണ്ടിരിക്കും അവരെ അവര്ടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള സംസാരിക്കുമ്പോ നമ്മള് ഭയങ്കര മോശപ്പെട്ട അവസ് തേല് പിന്നെ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോ ഭയങ്കര
അതെ അതെ ആള്കൾ പിന്നെ ആ ഒരു കാഴ്ചപ്പാടി ല് നമ്മളെ കാണലു തൊടങ്ങു പിന്നെ ഇപ്പോ അതെ ഇ പ്പോ നമ്മളിപ്പോ എവിടെേലൊരു യാത്ര ചെയ്യാണെങ്കി കൂടിം ഇപ്പോ വേറെ വേറെ രാജ്യങ്ങക്കാണെങ്കി കൂടി അമ്മക്ക് അതായത് ഭാഷ അറിയണം എവിടെയാണെങ്കി കൂടിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി എല്ലാട്ത്തും അറിയണം. അതായത് ഇപ്പോ ഞമ്മക്ക് ഇപ്പൊരു വഴി തെറ്റി അത് ചോദിക്കണെങ്കിൽ കൂടി അതിനുള്ളൊരു അറി വ്വ് ബോധം വേണം അതുകൊണ്ടെന്നെ വിദ്യാഭ്യാസംന്ന് പറയുന്നത് ഇപ്പോത്തെ കാലത്ത് അതൊരു സമ്പത്ത് തന്നെയാണ് മറ്റുള്ള എന്ത് കാര്യണത്തിനേകാ ട്ടും കൂടുതല് ഒരു മൂല്യള്ളത് ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസെന്നെയാണ്.
ആ നമ്മളെവിടെ പോയാലു നമ്മക്ക് ഇപ്പോ ഇംഗ്ലീഷ് സംസാരിക്കണ്ട പറഞ്ഞപ്പേർ ബോട്ടിലൊക്കെ പലേ ഭാഷയെക്കാരു സംസാരിക്ക നമ്മക്ക് നമ്മടെ മലയാളം കൊണ്ട് ചെന്ന് പിന്നെ നമ്മുടേതായിട്ടുള്ള നാട്ടിലെ ഭാഷ അതൊക്കെ പറയുമ്പോ നമ്മക്ക് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണെന്നില്ല. അപ്പൊ ര് ഇംഗ്ലീഷറി ഇംഗ്ലീഷ് മസ് റ്റായിട്ടു എല്ലാർക്കു അറിയേണ്ട കാര്യാണ്. അപ്പൊ അതും കൂടെ അറിഞ്ഞിട്ടില്ലെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാളെപ്പോഴും നമ്മളെ കൂടെ ഇണ്ടാവണംന്നില്ലല്ലോ. നമ്മളെ ആശ്രയിച്ചിട്ട് ആഹ്
ആണ് അതേങ്കിലും ഭാഷയെങ്കിലും അറിഞ്ഞില്ലെങ്കി നമ്മുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പെ വിടേലും ഇപ്പൊ എവിടേലും ഇപ്പൊനമ്മക്കെന്നെ അറിയീല്ല നമ്മളൊരു സ്ഥലത്തു വ ന്ന് പെട്ടൂന്ന് വിചാരിക്ക പ്പൊ അവിടെള്ളോരൊന്നും മ്മളെ ഭാഷ സംസാരിക്കണംന്ന് ആവണംന്നില്ല. ഇപ്പൊ ഇംഗ്ലീഷൊന്നു ഇല്ലേ ഇപ്പൊ നമുക്കൊന്നും ന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ് അല്ലേ നമ്മളിപ്പോ ഏ ഒരുപാട് ന്യൂസ് കേക്ക്ന്ന്ണ്ട് അവിടെ ചെന്ന് പെട്ടു അല്ലെങ്കി വഴിയറിയാണ്ട് ഇങ്ങനെ വ ന്ന് പെട്ന്ന് അങ്ങനത്തെക്കൊര വസ്ഥ അപ്പൊ നമുക്കറിയാത്തൊര് രാജ്യ ത്താണെങ്കി കൂടി അമ്മക്കത് അമ്മളെന്തെയ്യൂ അപ്പൊ അല്ലേ സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊര് രു ഭാഷ അറിയില്ലാന്നുള്ളൊരു കൊറവ് വരുമ്പൊളാണ് നമുക്ക് അയിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവ. യാ അങ്ങനെ പടച്ചാ മതീർന്നുന്നൊള്ളൊരു സംഭവം
ആ അതെന്നെ പഠിക്കുന്നില്ലെന്നിട്ട് ന്നാ പഠിച്ചോ.
ആഹ ഞാൻ പഠിക്കാ ഇരിക്കാണ് നീം പഠിച്ചൊന്നാ
ആ എന്നാ ശെരി നാളെ വിളിക്കാ
ആഹ ആഹ ഓക്കെ ഓക്കെ